ഹലോ കേക്കുന്നുണ്ടൊ.
ആഹ് ആഹ് കേക്കുന്ന്ണ്ട്. നിങ്ങക്ക് കേൾക്കുന്ന്ണ്ടോ.
അതെ എവിടെ ഹലോ പൊരേലന്നെ ഇന്ന് പണിയൊന്നും ഉണ്ടാവൂലല്ലേ
ആഹ് ഇന്ന് എന്താണ് ഇപ്പ ഇന്ന് പിന്നെ പണിയാണ് ന്ന്പ്പൊ ശനി ഞായറും കുട്ടികളുണ്ട് ആഹ് വീട്ടില ജോലികളൊക്കെ ഞാൻ തന്നെയാ ചെയ്യാറ്
ആഹ് അയ്ശരി ആഹ് അപ്പോ ആഹ് തെ ഇഷ്ടം പോലെ പണികൾ ണ്ടാവുല്ലേ
ആഹ് ഇഷ്ട അങ്ങനെ ഇഷ്ടം പോലെ ന്ന് പറയാനില്ല പിന്നെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നതോണ്ട് അതൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല
അതെ ഇഷ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അതൊരു പണിയായിട്ട് തോന്നാറില്ല ല്ലെ അതെ അമ്മള് പണീന്ന് പറയുമ്പോ അമ്മള് കഷ്ടപ്പാടാന്ന് ആലൊയിക്ക
ആഹ് നമ്മള് പിന്നെ രാവിലെ മുതൽ ഇങ്ങനെ സ്കൂള് പോകുന്നതാണല്ലോ പിന്നെ വൈകുന്നരം തിരിച്ച് ച്ച് വരുന്നാണാ പിന്നൊരു ശനും ഞായറും അല്ലേ ഇങ്ങനെ കിട്ടുന്നെ അപ്പൊ പിന്നെ ആസ്വദിച്ച് ചെയ്യും നമ്മള്
ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടാവൂലേ അവടെ
ആഹ് ഇന്നിപ്പോ കുട്ടിയളൊക്കെ ഉണ്ട് പിന്നെ എന്റെ ഒരു മോന് ദർസിലാ പഠിക്കുന്നെ
അതെ
രണ്ടാമത്തെ മോന് ദർസിലാ പഠിക്കുന്നെ അപ്പൊ അവന് ഇവിടെല്ല പിന്നെ രണ്ടാളാ ഇവിടെള്ളത്
ആഹ് ശരി രണ്ടാളും എങ്ങനെ നല്ല തല്ലൂ കൂടലും അങ്ങനെ തെരക്ക് കൂടലൊക്കെണ്ടോ
ഓ തല്ലൊക്കെ നല്ലായിട്ട് കൂടും ഒരാൾ എട്ടിലാണ് ഒരാൾ എൽ കെ ജിയിലാണ് പറഞ്ഞിട്ട് കാര്യല്ല തല്ല് തല്ലിനൊരു കുറവൂല്ല
കൊറവൂല്ലാ അതെ അപ്പൊ നിങ്ങള് എങ്ങനെ അത് പരിഹരിക്ക
പരിഹരിക്കാൻ പിന്നെ ഞമ്മള് മധ്യസ്ഥ നിക്കൂ
ആ അതെ ഞാന് ഇനിക്കും നാല് മക്കളാണേ
ട്ട് ഒരാളെ അങ്ങോട്ടാക്കും ഒരാളെ ഇങ്ങോട്ടാക്കും
ആ അതെ അയിശരി ഇൻക്ക് നാല് മക്കളാണേ അപ്പൊ പെരുംന്തല്ല ഞാൻ മെയിന്റ് ചെയ്യാറില്ല
ആണല്ലേ
അതെ ഓര് ഓര് തീർത്ത് ഓര് പിന്നെ ഫ്രണ്ട്സ് ആയി അങ്ങനെ
ആഹ് അങ്ങനെ അങ്ങനാന്നെ തല്ല് ഉണ്ടാ കൂടുന്ന സമയത്ത് ഞമ്മള് മധ്യസ്ഥ നിന്നിട്ട് ആ തല്ല് കൂടുന്ന സമയത്ത് നമ്മള് മധ്യസ്ഥം നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും പിന്നെ കൊറച്ച് കയിഞ്ഞ അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നിക്കേം ചെയ്യു ആഹ് അത്രന്നെ അതെ മക്കളെ കാര്യം അത്രേ ഇള്ളൂ
അത്ര
പിന്നെ വേറെ എന്തല്ലാ ഇങ്ങള് യാത്രൊക്കെ പോവാൻ ഇഷ്ടപ്പെടൊ ആ ങ്ങള് ങ്ങള് അങ്ങനെ യാത്രക്കെ പോവാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ
ഓ നമ്മൾ ഫുൾട്ടൈ യാത്ര യാത്ര ഭങ്കര ഇഷ്ടള്ള നമ്മ എപ്പോഴും വല്ലോ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മള് പോവാറും വെരാറും ഒക്കെണ്ട്
ആണോ ങ്ങള് ഇപ്പൊ അപ്പൊ മക്കള് സ്കൂളി പോവുന്ന സമയത്താേ
മക്കള് ക്കെ നിക്കുന്നൊട്ത്താണ് ന്നി നിന്ന് പഠിക്കുന്നോട്ത്ത് ബോർഡിങ്ങ് സ്കൂള് ആക്കിയേക്കാണ് അപ്പം അങ്ങനെ ആകുമ്പോ ഓൽക്കാവ്ശ്യള്ള പഠനൊക്കെ കാര്യങ്ങളും കിട്ടും നമ്മള് നമ്മള് വീട്ടില് നിക്കുമ്പളാണല്ലോ ഓര് പഠിക്കാ
ഇങ്ങൾക്ക് അതെ നിങ്ങൾക്ക് ഇങ്ങനെ പോവാനുള്ള യാത്രകളൊക്കെ പോവേം ചെയ്യാല്ലെ
അതെ. അമ്മക്ക് സ്വന്തം കാറ് ക്കെണ്ട് ഞാന് ഡ്രൈവിംഗ് ഇങ്ങള് ഒറ്റ കാറൊക്കെണ്ടോ ഡ്രൈവിംഗൊക്കെ പഠിച്ച്ക്കോ
ഓഹ് കാറൊക്കെണ്ട് ആഹ് ഞങ്ങള് ഞാന് ഓടിക്കാറ്ണ്ട് ഞങ്ങള്ത്
ആഹ് അത് ശെരി ആഹ് നല്ലതാ നല്ലതാ നമ്മള് ഞാനങ്ങനെ ചെയ്യാറ്
അതെ ദൂരം വയിക്കൊക്കെ പോവാണ്ന്ന്ണ്ടെങ്കില് പകുതി ഞാനോടി ക്യും പകുതി ഭർത്താവ് ഓടിക്കും അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും അപ്പൊ ക്ഷീണം വരില്ലോലൊ ആഹ്.
എന്റെ ഭർത്താവ് പിന്നെ ഗൾഫിലായതോണ്ട് പിന്നെ ഞാനാണ് ഒറ്റക്ക് എല്ലാതും ചെയ്യാറ്.
ഓഹ് ഓഹ് അത് ശെരി അങ്ങനാണല്ലേ ആഹ് അപ്പ പിന്നെ നമ്മളെ ഡ്രൈവിംഗ് ആഹ് അത് ശെരി പിന്നെ ഡ്രൈവിംഗ് നമ്മള് പഠിക്കാനണല്ലോ ഭർത്താവൊക്കെ ആയിട്ട് ആഹ് ഞാന് ഇപ്പം ഈ വെക്കേഷനില് ഞാന് പോയത് മലേഷ്യയിലായിരുന്നു
മലേഷ്യ അവ്ട്ത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയായിരുന്നു ഇപ്പ പോയപ്പോ
നമ്മള് പോയപ്പൊ കൊഴപ്പല്ലാത്ത നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാലാവസ്ഥ എല്ലാരും നന്ന സമയത്താവിടെ ആഹ്
കേരളം വിട്ട് അധികം പോയിട്ട്ല്ല
ഇല്ലല്ലെ.
ഇല്ല കേരളത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലംന്ന് പറഞ്ഞ ആഹ്
ആഹ് ഇ ഇഷ്ടപ്പെട്ട സ്ഥലം
ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറ ഞ്ഞ വയനാട് കൊ
എങ്ങനെ?
ഇഷ്ട്ടള്ള സ്ഥലാണ്ന്ന് പറയാ
എങ്ങനെ ക്ലിയറ
നല്ല എസോഡുകളും മ വയനാട് കേട്ക്കോ ആഹ് നല് ല്ല നല്ല സ്ഥലാണ്.
ഓഹ് ഓഹ് വയനാട് നല്ല അടിപൊളി റിസോ ട്ടും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയുള്ള നല്ലൊരു സ്ഥലല്ലേ വയനാട്
ആഹ് നല്ല ഒരു നല്ല സ്ഥലയിട്ട് തോന്നിയ വയനാടാണ് നമ്മള് എപ്പഴളും പോവാറ് അവിടെണ് അവിടെ റിസോ ട്ട്ട്ത്ത് നിക്കും ഓക്കെ പിന്നെപൂട്
ആഹ് ഞങ്ങളാവിടെ റിസോർട്ട് എടുത്തിട്ട്
ആഹ് റിസോർട്ട് എടുത്തിട്ട് നിക്കാറ്ണ്ട് പിന്നെ ആ ചൊരം കേറി പോകുമ്പോ തന്നെ വല്ല ത്തൊരു അനുഭൂതിയാണല്ലോ ഞമ്മക്ക്
ആഹ് കുളിരാണല്ലോ ഒര് തണുപ്പൊക്കെ വരൊല്ലോ
ആം അതെ അതെ
നമ്മള് പിന്നെ
ഉം പിന്നെ ഉം എങ്ങനെ
കാലത്താകുമ്പോ അവ്ട്ന്ന് ചൂട്ണ്ടാകുമ്പളേ വെയില് ആകുന്ന സമയത്ത് അവ്ടെ പ്പോയാല് നല്ല കാറ്റ് നല്ല ആ റിസോർട്ടില് പൂക്കെ കുളിക്കാനും ഒക്കെ നല്ല താൺട്ടോ ഒരു
ആ അതെ ആ ശരിയാണ് ഇവടെ നല്ല ചൂടാവുമ്പോ അവടെ പോയാ നമുക്ക് നല്ല സുഖാണ്
ആ ഇപ്പൊ നമ്മള് പിന്നെ അവ്ടെപ്
അതെ നല്ല ഇല്ല ഇല്ല ഇപ്പൊ പിന്നെ ഭയങ്കര തണുപ് പ്പായിരിക്ക്യ അവടെ പിന്നെ ഇവടിം നല്ല കാലാവസ്ഥയാണല്ല
ആ അതെ ഇപ്പൊ നമ്മള് വീട്ടില് കുത്തിരിക്ക
അതേനെ പ്പ മഴയായതോണ്ട് പൊർത്തൊന്നും എറങ്ങാനാവുന്നില്ല
ആവില്ല
പിന്നെ ബ്രസ്സാണ് ബൈക്കുമ്മലൊക്കേണേൽ പിന്നെ റയ്ൻ മഴ മഴക്കോട്ടൊക്കെ ഇട്ട് ട്ട് ബൈക്ക്‌മല് പോവാനൊക്കെ രസാണ് പിന്നെന്താന്ന് വെച്ചാ ഒരു പ്രശ്നന്താന്ന് വെച്ചാൽ അതാണ് ഒര് പ്രശ്നന്താന്ന് വെച്ചാൽ അപ്പ നമ്മള് പോയിറ്റ്ണ്ടെങ്കിൽ നാളെ രാവിലെ കടക്കണ്ടി വരോന്ന് അപ്പോ ഒര് പ്രശ്നാണ്
കെട്ന്നാ പിന്നെ അങ്ങനെ പിന്നെ ആടെ കെട്ക്കെണ്ടിരും അതോണ്ട് പിന്നെ നമ്മള് അത് മുൻകൂട്ടി അർന്നിട്ട് പോവാറില്ല
ആ അതാണ് അത്കൊണ്ട് പിന്നെ ഞങ്ങള് ഞാനു അതിന് മെനക്കെടാറില്ല
അത് ശരി പിന്നെ അപ്പ നിങ്ങള് മക്കളീം കു ട്ട്യാളി ല്ലാരും ബൈക്ക്മ്മെത്തെന്നേ കേറി പോകും
ടാ മക്കള് മക്കള് കുട്ട്യാളൊക്കെണ്ടാവുമ്പോ നമ്മള് മക്കള് മയ കൊണ്ടാല് ഭയങ്കര പനിയൊക്കെല്ലേ വരെള്ളൂ നമ്മള് പിന്നെ കൊറേയൊക്കെ നമ്മള് വൗ ആ മക്കളൊക്കെ ണ്ടാവുമ്പൊ കാർലൊക്കെയാ പോവാ
ആ ശരി
നമ്മള് പിന്നെ കൊറേയൊക്കെ നമുക്ക് മയേനെ പ്രതിരോധിക്കാനുള്ള ഒരിത്ണ്ടല്ലോ മക്കളങ്ങനല്ലാലോ ആ അതെ
പക്ഷേ ന ഞമ്മള് പിന്നെ ഫ്ളാറ്റിലാണേയ്
ഓ ഓ
ആ അപ്പൊ ങ്ങള് ഹ് അവ്ടെ അവ് ഹ് മുറ്റത്തേക്കെറങ്ങിയാല് മുറ്റവും കാര്യങ്ങളൊക്കെല്ലേ
ആ ഇബ്ടെ മുറ്റോം കാര്യങ്ങളൊക്കെണ്ട്
അതെ അപ്പ ങ്ങള് മുറ്റട് ച്ചേരൊക്കെ ചെയ്യോ
അയ്ന് ബടെ മിറ്റട്ച്ച് വരാന് ആൾക്കാര് വരും മിറ്റട്ച്ച് വരാന്ള്ളാൾ ക്കാര് വരുന്ന്ണ്ട് പിന്നാണെ മിറ്റട്ച്ച് വാരണോന്നില്ല നമ്മൾ ഫുൾ ഇന്റർലോക്കിട്ടതാണേ
ആ അതോണ്ട് പ്രശ്നല്ല
ആ അല്ല അത്കൊണ്ട് പ്രശ്ണയില്ല
ആ അപ്പം ഇന്റർലോക്കയതോണ്ട് നമ്മള് ഞാൻ ഞമ്മ്ള് ഫ്ലാറ്റണെങ്കിലും നമ്മള് തായ്ത്താണ് നിക്ക്ന്നതേ ഒരു സേഫ ആയ്റ്റ് അപ്പം താഴ്താ മ്പോ മ്മള് നമ്മള പരിസ ത്ത് കൊറച്ചൊരു മു നമ്മളതട്ചോരും പക്ഷേ ഒരു കൊർച്ച് മുറ്റം അടിചോരുമ്പ തന്നെ നടുവേദനയ്ക്കും
ആ അത് ങ്ങക്ക് ഫ്ളാറ്റിലല്ലോ അപ്പങ്ങക്കധികം പണിയൊന്നുല്ലല്ലോ
ഇല്ല അപ്പമ്മളീ മുറ്റട്ച്ചേരലൊരു പണിയാണീച്ചി ട്ടമ്മള് പണിയയ്ക്കോട്ടെ വിചാര്ച്ചമ്മളട്ച്ച് പക്ഷേ അത് നടുവേദനിച്ചമ്മക്ക് സഹിക്കാൻ ക്കാ വെയ്ക്കൂല
ത് ശീലം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പിന്നെ മിറ്റട്ച് വരുന്നത് ഒരു പ്രശ്ന ഇല്ല ന്നാക്കവായാലു വീടായാലും പൊറവായാലും ആ ഞാൻ തന്ന്യാ അടിക്കുന്നത് അപ്പതൊരു പ്രശ്നയിട്ട് തോന്നീട്ടില്ല
ആഹ് അ ശരി ങ്ങള് പണിട്ത്ള്ള ശീലള്ളാളായത് കൊണ്ട് നിങ്ങക്ക് വല്ല പ്രശ്നന്നുല്ല
ആഹ് അതെ അതെ
ഉം നമ്മക്കൊരു മുറ്റട്ചാരാനേ ണ്ടാവാറൊള്ളൂ അതന്നെ അടിച് വരുമ്പോ നടുവേദനായി പിന്നെ രണ്ടീസൊ ആടെക്കെടത്തത്തിലാവും
അതന്നെ ലേ അത് ശരിയ പ്പ നിങ്ങളേടെേക്കാ യാത്ര പോവാൻ പ്ലാൻ ചെയ്യ്ന്നത്
ഇപ്പൊ മഴയൊക്കായത്കൊണ്ട് പിന്നെ ഇപ്പോ ഞാൻ പ്ലാൻ ചെയ്ന്നേ തിരുവനന്തപുരം അങ്ങ് തലസ്ഥാനത്തേക്ക് പോണം ന്നാണ്
ആണല്ലേ
ആഹ് ആഹ് അവിടൊക്കെന്ന് ചുറ്റിക്കറങ്ങി വരാന്ന് വിചാരിച്ചിട്ട് ഇനിണ്ടല്ലോ വെക്കേഷ പിന്നെ നമ്മളാ ഓണപ്പൂട്ടൊക്കെ വര്ന്ന്ണ്ടല്ലോ പ്പം മക്കളൊക്കായ്റ്റ്
ആഹ് അത് ശരി അപ്പളേക്കും മക്കളെ ബോർഡിംഗ് വരും
ആഹ് ഓ വരും വരും ഒര്ക്ക് മാസത്തിലല്ലേ ലീവ്
ഓ ഓ ഓ അത് ശരി ഉ പിന്നെ ഉ പിന്ന വെ ഇല്ല ഇപ്പം മഴയൊന്ന് ചോർന്നിറ്റ്ണ്ട്
എങ്ങനെ
ഇപ്പം മഴയില്ല ഇപ്പൊ മഴയൊന്ന് ചോർന്നിറ്റ്ണ്ട്
ആഹ് ആഹ്
ആഹ് ഇനിയിപ്പൊ കൊറച്ച് നേരം മഴ പെയ്യും എന്തായാലും
ആഹ് ആഹ് ഇങ്ങനെ അടിപ്പിച്ച് ഈ രണ്ട് ദിവസായിട്ട് മഴ ഒരു വെയിലാണെങ്കി ഇല്ല. അങ്ങനെ മഴ പെയ്തോണ്ടിരിക്ക ചാറിക്കോണ്ടിരിക്ക
അത് തന്നെ ഇപ്പൊ രണ്ട് ദിവസായിട്ട്. ഇതിന്റെ മുന്നെ പകല് നല്ല വെയിലും വൈകുന്നേരം നല്ല മഴയേര്ന്നു അപ്പൊ ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടിയിരുന്നു. ഇപ്പാവുമ്പൊ മൂന്നാല് ദിവസായിട്ട്പ്പൊ ആഹ് ആഹ് പിന്നെ അങ്ങോട്ട് നല്ല ആഹ് അതെ, ഇപ്പൊക്കെ നല്ല വെയിലല്ലേ അല്ലാ നല്ല മഴയാണല്ലോ
ആഹ് ആഹ് ആഹ് ഇന്നാ എന്നാ ഓക്കെ ശരി